ഹ ആഹ കേക്കുന്നുണ്ട് പിന്നെ മക്കളൊക്കെ എന്തെ
മക്കളൊക്കെ പുറ തോയി കളിക്കാന്
ഉം ശരി എങ്ങനെ മഴ ഉണ്ട അവിടെ വെയിലോ മഴ
ഇവിടെപ്പം വയ്ലാ
ഉ ഇന്നലൊന്നും പെയ്തിട്ടില്ല
ഇന്നല വൈകന്നരം നാലോം പൈതു
അ ശരി ആഹ ഇവിടെ അങ്ങനത്തന്നെ
പിന്നെ ഇന്നലെ ഇന്ന് പെ യ്തോല്ലല്ലോ
ആഹ ഇന്നലെ എവിടക്കും പ്തിരുന്നു ഇന്നലെ മി ഞാന്നും നല്ല മഴയായിരുന്നു
എവിടൊ ട്രിപ്പ് പോയിനാ
ല്ല ആഹ ഞാനേ പിന്നെ എനക്ക് ഇങ്ങനെ വിശേഷയൊണ്ടേ ചെറുതായിട്ട് ഇങ്ങനെ എടപ്പാൾ വരെ പോയി അവിടെ മാർ ഇടിയൊക്കെങ്ങനെ മോനിം കൊണ്ട് ക്ക് പിന്നെ അയ്നോട് വല്ല്യ താല്പര്യല്ല അവിടെശെന്നാലും മോൻ- ഭയങ്കര ഇഷ്ടാണ്- അപ്പൊ പിന്നെനിക്ക് കൊഴപ്പൊന്നും ഇണ്ടായിരുന്നില്ല ആഹ് അതന്നെ അന്ന് കാല് വേദന- ഉം കാല് വേദനക്കൊക്കെ നല്ല കുറവുണ്ടായിരുന്നു അങ്ങനെ പോയേര്
ആഹ് ആഹ
ഉ ഇങ്ങനെ ആവുമ്പോളേ എനിക്ക് കാൽന് നല്ല നീര് വന്നക്കണേ-
ആഹ് അത് പ്രസവഅടുക്കുമ്പാ
ആഹ ഉണ്ടാവും ഉം അതന്ന പിന്നെ നിങ്ങള് പോയിനോ?
ഇല്ല പോയി റ്റൊന്നല്ല അന്ന് വെയ്ലിആർന്ന് അങ്ങനൊക്കെ നിന്ന് സ്കൂൾ തുറക്കണ വെശ് ജസ്റ്റ് ബീച്ചില എവിടെ കൊണ്ടോയി കൊണ്ടോരണം
ആഹ് ശരി-
പിന്നെ ദൂരത്തക്കൊന്നും പിന്നെ അങ്ങനെ പോവലില്ല
ആഹ് ശരിങ്ങക്കു ഇഷ്ടല്ലേ
ഇഷ്ട്ടൊക്കെ തന്നെയാണ് ഒന്നാതെ ഹസ്‌ബെൻഡിന് തെരക്കുവാവും
ആഹ് എന്താണ് ജോലി?
ചെങ്കല്ലിന്റെ കോറിലാ.
ആ എവിടെ?
അത് കൊറച്ച് ദൂ പോവാൻണ്ട് ഇവിടെ എന്നും വരും പത്ത് കിലോമീറ്റർ ദൂരെ.
ആഹ് മഞ്ചേരിന്ന് പോണ്ടി വരൂലേ?
ക്കോട് ഭാഗത്താ.
ആഹ് ആ ഭാഗത്താ? ഉം ശരി പിന്നെ ഉമ്മേം ഉപ്പയൊക്കെ എവിടെയപ്പോ?
ആഹ് ഓറ് ഞങ്ങള് വേറെ പോന്നണ്.
ആഹ് വേറേ
ഇപ്പാറ് വർഷക്കായി.
ആഹ് ആഹ് അത്രായോ?
യി. കൊറോണ മുറുകി നിക്കണ നേരത്ത്.
ഹാ ശരി ആ സമയത്ത് ലിനഡിവിടെ തെയ പിന്നെ ആ മോശ ഒക്കെ മരിച്ചത് ആക്സിഡന്റ് ആയി ങ്ങാണ്ട്
ഏഹ് എങ്ങനെ
പെട്ടെന്ന് ന്താ ഇവിടെ ഞങ്ങൾ വീടിന്റെ ഇവിടെ എത്താ നേരത്ത് തിരിയനോട്‌ത്ത് ലാപ്ടോപ്പെന്തോ കംപ്ലൈന്റ് ആയിരുന്നു അത് നേരാക്കിങ്ങാണ്ട് കൊൻഡ്രെരുന്നു പര് അയ്ല് അയ്ല് ന്ന ഒരു നായ മുന്നിക്ക്‌ തായതാണ് ബ്രേക്ക് പുടിച്ചതാണ് ഹെൽമറ്റൊക്കെ ഉണ്ടായിരുന്നു തലപ്പെ പക്ഷെ തലക്കാണ് പരിക്ക് എന്തോ പറ്റിയന്നറിയില്ല പിന്നെ ആഹ് ആഹ അല്ല പിന്നെ മുറിവ് ഒന്നും കാണില്ലട്ടെ ട്ടോ അത് രക്തം ക ട്ടായി പിടിച്ചിക്കാണ് തലച്ചോറില് മാവിലാന ഹോസ്പിറ്റൽ കൊണ്ടപോയി പിറ്റേന്നാണ് മരിച്ചത്
ആഹ്
ഉം പിന്നെ എന്റെ ഒപ്പ കൊറേ സുഖയില്ലതെ കടന്നു അവിടെ സ്വന്തപ്പം ഒരു വർഷം ആവാ ആയി
ഏ ആണ്ട് കഴിഞ്ഞണ്ടാവില്ല
എങ്ങനെ
ആണ്ട് കഴിഞ്ഞട്ട അപ്പൊ അതെന്താ പക്
പെട്ടെന്ന് പിന്നെ
ആഹ്
ഉം കൈയ്യും കാലൊക്കെ പ്രഷർ ചേറിയതാ പറയുന്നേ തറച്ചോർക്ക് അങ്ങനെ കൊറെേ ഇടങ്ങായി ഒരു പത്തിരുപത് ദിവസം ഇരുപത് ദിവസം ഒരാഴ്ച ഹോസ്പിറ്റലില് കിടന്ന് വീട്ടില ഒരു പത്തിരുപത് ദിവസം
ആഹ്
പിന്നെ വേറെന്താ നിങ്ങക്ക് പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ?
അങ്ങനെ ബുദ്ധിമുട്ടൊന്നായിട്ടില്ല.
നിങ്ങടെ അവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല
ഇല്ല ഇവടെ തറവാട്ടില് ഒരുസം അങ്ങട് വറ്റി വറ്റാണ്ട് വറ്റി മോട്ടറ് ഇട്ടപ്പം എന്താ പറയാ ഞ ഞങ്ങക്കും ഞങ്ങക്കും മൂത്ത രണ്ട് മൂത്തച്ഛന്മാർക്കും തറവാട്ട്ക്കും തറവാട്ടിന്നാണ് വെള്ളം. അപ്പൊ ഒരുസം മോട്ടറ് ആ അപ്പൊ ഒരുസം മോട്ടറിട്ടപ്പൊ വള്ളം കേർണില്ല അപ്പോ മോ ഇത്ര നേരം എന്താ വിചാരിച്ച് പോയോക്കുമ്പോ വള്ളം ഇല്ല അയില്, ആദ്യായിട്ടാണ് അതില് വറ്റണത്, അതിൻ്റെ പിറ്റേന്ന് തന്നെ കെണറ് നന്നാക്കി പിന്നെ വെള്ളം ഇണ്ടായി.
അന്ന് കൊറച്ച് ബുദ്ധിമുട്ടായി
ആഹ് ശെരി ഞങ്ങളവടെടുത്ത് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലേനു. രണ്ട് മൂന്ന് ഉം രണ്ട് മൂന്ന് വീട്ടുകാര് ഇവിടന്നൊക്കേ കൊണ്ടോയിരുന്നേ നിങ്ങള വീട്ടിന്ന്
ആ ആ അപ്പൊ ഇന്നി പ്രാശ്യം ചൂടു അല്ലേ
ആ നല്ല ചൂടേ അപ്പൊ പിന്നെ രണ്ട് മൂന്ന് ദിവസായിട്ട് മഴ പെയ്യുന്നോണ്ടെ
ആ
ഒരു സമാധാനത്തിലിങ്ങനെ കെടന്നുറങ്ങാണ് ഇപ്പൊ മറ്റേത് രാത്രിയിലൊക്കെ നല്ല ചൂടല്ലേ, നമുക്ക് ഉറങ്ങാൻ പറ്റണ്ടെ? ഉം പിന്നെ?
പിന്നെന്താ? ഒരു പണക്ക് കയി ഞ്ഞോ?
പണി. അടിച്ചലും, തൊടക്കലും അങ്ങനെ ത് പിന്നെ രാവിലെ ഫുഡായന്നില്ലേ? സാമ്പാറും, ചിക്കൻ പൊരിച്ചതും ഉണ്ട്, പിന്നെ ചക്ക കൂട്ടാൻ വെക്കണംന്ന് കരുതി ഉമ്മ അവിടെ അരിയണ. ചക്ക.
ഇനിപ്പോ എപ്പഴക്കാ ചോറ്റിനാ?
ഉം അതെ പത്ത് മണിക്കൊക്കെ ഉണ്ടാക്കണം എന്നും അതിന്റെ മുന്നേ പക്ഷെ പറ്റീല. അങ്ങനെ ഓരോ പടിൽ അങ്ങനെ ഇരുന്ന് ഉമ്മാക്ക് മുറ്റത്ത് കുറെ ജോലികൾ ഉണ്ടായിന് ഓലക്കോടി വെട്ട അങ്ങന സംഭങ്ങളും. അതൊരു വേരാക്കുക. ങ്ങനെ നിങ്ങടെ അവിടെണ്ടാ തരിലെ ചക്ക എങ്ങനെയ തേങ്ങ ചുട്ടോ
തേങ്ങ അരച്ചിട്ട് തന്നെയാണ് ഇഷ്ടം
ആ തേങ്ങ അരക്കുമ്പോ ചെറിയഉള്ളി അങ്ങനെക്കെ ഇടൂല്ലേ
ആ ചെറുളി നല്ല ജീരകോം ഇടും
ആ പിന്നെ വേപ്പില
ആ അതൊക്കെ തന്നെ
ഉം പച്ചമുളകിന്റെ പകരം ചീനമുളക് അല്ലെ ഒക്കെല്ലേ ആ ഇവിടെ അങ്ങനെ തന്നെ ഉണ്ടാക്കല് തേങ്ങ- ക്ക അതെ ചിലവരു ഉണ്ടാക്കും പക്ഷെ അത്- ഇഷ്ടല്ല കടു കടു വറത്തട്ട് അപ്പൊ കൊരങ്ങയിലെ ഇനി തൊടക്കമിട്ട് തൊട
അതിന് തുടക്കാ തന്നെ ഇപ്പം . ഇണ്ടാവില്ല. അതിപ്പോ ഹസ്ബൻഡ് പിന്നെ എങ്ങനെ നടന്നാണ്ടേ. എന്ന മട്ട ഹുസ്ബൻഡ് ഉണ്ടാവു അതില്. വേണ്ടേ പിന്നെ പണിയെടുക്കാൻ മടിയെകാരം ല്ല ഇന്ന് വെള്ളിയാ ച്ചല്ലേ
ആഹ് ശരി
ഓൽ ഇണ്ടാവുമ്പോ സൺ‌ഡേ ആഹ് അപ്പ ഒൽ ഇണ്ടാവുമ്പോ നമ്മളെ പണിയെന്നെ തീരുല്ല. പിന്നെ എന്നിട്ട് മ് കു കുട്ടി വിടെ
ഓനുണ്ട് അവിടെ കുളിക്കാനൊക്കെ
ഏഹ് ഒറ്റക്ക് കുളിക്കുവോ.
ഉം എട്ട് വയസ്സാവാനായില്ലേ ഓൻ എണ്ണ ആട്ടിന് അയിന്റെ മറ്റേ അതുണ്ടാവുലെ അടിയില് മറ്റേ അത് തേക്കണ് ഭയങ്കര ഇഷ്ടാണ്.
നല്ലതാണ്
ഉം അപ്പ അത് തേച്ച് പുറത്ത് പോയി ഇവിടെ ഉള്ളില് കുളി കരുത് പുറത്ത് കുളിമുറി ഉണ്ടല്ലോ അപ്പൊ അവിടെ പോയിട്ട് കുളിച്ചാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആഹ് പോവും മ് ഓല് നന്നായിട്ട് കുളി
ആഹ് ഇവിടെ ഒരു ടാങ്ക് വെള്ളവും കഴിഞ് ട്ടാ ണോ ആ സോപ്പും തീർന്നാണോ അപ്പോഴും തല നനഞ്ഞിട്ടുണ്ടാവില്ല.
ഏഹ് ഇവിടെ ആദ്യം അങ്ങനെയേനും പിന്നെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞെ.
ആഹ് ആഹ്
ശരിയായതാ. ഞാന് നോക്കി നിന്നു കൊറച്ച്സം.
ആഹ്
ശരിക്ക് കുളിക്കണം അങ്ങനെ ഇങ്ങനെയണൊക്കെ പറഞ്ഞോണ്ട്. അങ്ങനെ ശരിയായത്. അതാണ് ഉം കൊറെ ആയി അങ്ങനെ ആയിട്ട് ശരിയായിട്ട്. പിന്നെ തലയൊക്കെ ഒന്ന് തോർത്തി കൊടുക്കാനും ഇതിനൊക്കെ നിൽക്കണ്
ആഹ്
ഉം കാലുമത്ത നഗത്തുമത്ത ചളി പോയിട്ടില്ല അങ്ങനെയൊക്കെ പറയുമ്പോ റ്റക്ക് കുളിക്കും എത്ര ആയി ഇപ്പോം വൽതിന്
വൽതിന് പന്ത്രണ്ട യിച് ഏഴാം ക്ലാസ് പന്ത്രണ്ട് വയസ്സ്
ആഹ് വലുതായ്ക്കണിലേ അത് ശരി മ
ചെറുദിന് ചെറ്ദിന് ഏഴ് വയസ്സ് ക്ക് ജനുവരിക്ക് ഏഴ് കഴിഞ്ഞ്
ആഹ് പിന്നെ ഒക്ടോബർക്ക് എട്ടാവും രണ്ട് ക്കാണ്ഇവന് ആ ശരി ഇവല് മദ്രസിൽ മൂന്നിലാണ് പക്ഷെ സ്കൂളില് രണ്ടിലാണ്
റസില് യു ക്കെ ജി ന്ന് ചേർത്തിനോ മദ്രസില്
ഓനെ വേറെ സ്കൂൾക്ക് മാറ്റി മാറ്റി ചേർത്തു അപ്പ ചേർത്ത അപ്പൊ ഇംഗ്ലീഷ് മീഡി യാ അങ്ങനെ ഇങ്ങാട് സിലും ഇത് മാറ്റേണ്ടായേനും സി ബി എസ് ഇ അപ്പൊ നെ ഒന്നക്കടിരുത്തി ഒന്നും കൂടിയും ഐ ഇംഗ്ലീഷ് തൊക്ക ഒന്ന് മസ്സിലായിക്കോട്ടെ ഒന്നി ച്ചതാണ് സ്കൂളില് വേറെ അവിടുന്ന് എൽക്കെ ജി യു കെ ജി യ സ്കൂളിൽ ഒന്നിലും പഠിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ ഒന്ന് കടി തീർത്തു ഇവിടെ രണ്ട് ചീർക്കേണ്ടത് ചെർക്ക് ഉം അപ്പൊ ഒന്നുംകൂടി മനസ്സിലാവ ക്കാര് കുറച്ചും ഇങ്ങോട്ട്
ഏ ഈ ആൺകുട്ടികൾ അങ്ങനെ തന്നെ കിട്ടൂല്ല
ടൈമില് മാത്രം ഒന്ന ഇങ്ങന ശരിക്കുംഒന്ന് ഇതാവുന്നുള്ളു അല്ലാത്തൊക്കെ കണ അല്ല പ്രൈവറ്റ് അപ്പൊ നല്ലോണ ണ്ടാവരു പഠിക്കും കാര്യ പോലെ ഇംഗ്ലീഷും കാര്യങ്ങളും ന
ഞാൻ മോനെ പ്രൈവറ്റ് കഴിഞ്ഞ ഇപാവശ്യം ഗവൺമെന്റ് കക്കട്ടേസി
ആക്കെയോ
ഇല്ല ആക്കിയില്ല ഇന്ന് ഞാൻ ഒന്ന് പറയുന്നത് ചേർത്താൻ പോക അടുത്തരാള അടുത്ത വള്ളേജൊക്കെകുമ്പോ
എത്രാന്തിപെരുന്നാള പ്പൊ
ഇരുപത്തിയേഴല്ലേ ബുധനാഴ്ച ആ എന്റെ മോള് ഇങ്ങനെ പറഞ്ഞ കേട്ടാ കേട്ടോ ഓലല്ല നോക്കണ ഡ്രസ്സ് എടുക്കാന് ഇല്ല എടുത്തിട്ടില്ല ഡ്രസ്സ്‌ ഷോപ്പിങ് എല്ലാം കൂടി അപ്പണ്ട് അങ്ങനെ ഓരോരോ തി ഇപ്പോ കൈ എങ്ങനാന്ന
ആ ഞങ്ങളിപ്പോ മി ഞ്ഞാന്ന് പോയി എ തുവി ക്ക് അയിനെ പിന്നെ അപ്പ അതിന് പോയാലെ ഹോസ്പിറ്റലക്ക് പോയാലേ എ ന്റെ പിന്നാല എ തിന്റെ മ ട പിന്നെ വേറെ ആരേലും ന ക്ക അപ്പൊ എന്റെ മുന്നടോ ശ്
ഉം
ആ ഒ രു മാത്രമ തന്നെ ഉള്ളൂ നിക്ക് പിന്നെ കൊറേ വാണല് ലോമാക് ഈ കാര്യങ്ങൾ ഇറങ്ങട്ടെ പിന്നെ ഞാനെടുത്തില്ല വേറെല്ലാതോന്നും തില മക്ക് കൊറെ അത്യാവശ്യ കാര്യങ്ങൾണ്ടല്ലോ ഉ പിന്നെ എന്താന്ന് മോരാച്ച്ത മീൻ മീനല്ലേ ആ ചിക്കന് മോര എങ്ങനെയപ്പോ മോരച്ചാറും ഇതോട്ടിച്ചിട്ടോ
അല്ല കറിവേപ്പിലയും മഞ്ഞപ്പൊട്ടും ചെലോരു ആ തൈരോണ്ടും മോരാച്ചിലാണ്
ആ ഇതെങ്ങനെയാ അപ്പൊ
ഇത് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉപ്പ ഇട്ട് ആദ്യം തിളപ്പിക്കുക അയിക്ക്ത്തിരി നമ്മള് പത്തിരിപൊടി കൽക്കി ബരും സ്പൂൺ ഒന്നര സ്പൂൺ ഒക്കെ അത് കുറുകീട്ട് തേങ്ങ നല്ല ചീരകത്തില് അരച്ച് അത് അടച്ചാ മോരുകറിയായി ഞങ്ങള് ആഹ
കുമ്പളം കെട്ടിട്ട വെക്കുക
യേ
കുമ്പളഞ്ഞ ഇല്ലാതെയും പറ്റൂല അപ്പോ
ആഹ് അപ്പൊ മോൻക്ക് അത് പറ്റൂല ഇനി പോ ഓന് എന്തെലും ണ്ടാക്കണം
ആ ശരി ഞാനിവിടെ ഇന്റെ അ ഇന്റെ മോനെ അങ്ങനെ സാമ്പാർ ഭയങ്കര ഇഷ് റ്റണേ സാമ്പാർ വെച്ചക്കണ് ഈ രണ്ടും ആ രണ്ട് ദിവസനടു ഓ വക്കുമ്പോ എന്ന് കേട് കൊറച്ച് ചൂടാറി എന്ന ശരിന്നാ
മ്